എന്താ സീൻ
ഓഹ് ഒന്നും ഇല്ലടാ വീട്ടിൽ ഒറ്റക്ക് ബോറടിച്ചിരിക്കുന്നു.
അതാണോ വിളിച്ചത് എനക്ക് തോന്നിയിരുന്നു. നീ ഒന്ന് വിളിക്കുമെന്ന് ഇന്നത്തെ ദിവസം എന്താ ഇത്ര നിശബ്ദം
പുറത്തു പോയില്ല ചൂട്കൊണ്ട് പണി രാവിലെ കൊറച്ച് പുറത്തു പോയി വന്നപ്പോ തന്നെ തലവേദന
ഇവിടേക്കും അതേ അവസ്ഥയാണ് ഫാൻ വെച്ചാ പോലും കാറ്റ് വരുന്നില്ല
അത് സത്യം ഏ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പോലെയായി
നിനക്കെപ്പോഴും അതേ ഡലോഗ് തന്നെ എ സി വാങ്ങീന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി
പണം ഉണ്ടെങ്കിലേ വാങ്ങാൻ പറ്റൂ ആദ്യം ഫോൺ പിന്നെ മറ്റ് ചില ചിലവുകൾ അല്ലേ
ആഹ് ഫോൺ വാങ്ങുന്നത് നീ സീരിയസായി ആലോചിക്കുന്നുണ്ടോ?
ആലോചിക്കുന്നുണ്ട് പക്ഷേ ശരിയായ ഓഫർ കിട്ടിയാൽ മാത്രമേ വാങ്ങൂ.
നീ എപ്പോഴും ഓഫർ വരുമ്പോൾ വാങ്ങാം എന്ന് പറഞ്ഞിട്ട്. കാത്തിരിക്കുന്നു അവസാനം ഒന്നും വാങ്ങാറില്ല
അത് ശരിയാണ് പക്ഷെ ഈ സമയം ഉറപ്പാണ്
ആണോ ഞാൻ വിശ്വസിക്കുന്നില്ല.
നിനക്ക് വിശ്വാസം ഇല്ലെന്നറിയാം എങ്കിലും ഞാൻ വാങ്ങും
ശെരി ശെരി മറ്റെന്താ വിശേഷം.
ഇന്നലെ ഒരു സിനിമ കണ്ടു
ഏത്
പഴയതാ പക്ഷെ ഒന്ന് റീവാച്ച് ചെയ്യാൻ തോന്നി
നിനക്കാ പഴയ സിനിമകൾ കാണാൻ ഇങ്ങനെ ബോറടിക്കാത്തത്.
അതൊക്കെ ഒരു ഫീലാണ്ട ഇന്നത്തെ സിനിമകളിൽ കിട്ടാത്തത്
ആഹ് എനിക്ക് പുതിയതൊക്കെ കാണാനാണ് ഇഷ്ടം.
അതും ശരിയാണ് പക്ഷെ ചില ക്ലാസ്സിക് സീൻ വീണ്ടും കാണുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇണ്ടാവും
നീ പറഞ്ഞ പോലെ ട്രൈ ചെയ്യാം ഒരിക്കൽ
ചയ് പിന്നെ നിനക്ക് ഇഷ്ടപ്പെടും
ശരി ഇപ്പോ എന്താ ചെയ്യുന്നത്
കോളജ് തന്നെ ഇരിക്കുന്നു. റീയിൽസ് സ്കോറെയ്യുന്നു
അത് തന്നെ എല്ലാവരും അതിൽ കുടുങ്ങിയിരിക്കുന്നു.
സത്യത്തിൽ സമയം എങ്ങനെ പോകുന്നുഎന്ന് തന്നെ അറിയില്ല.
അതിനാൽ തന്നെയാണ് ഞാൻ കുർച്ച് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്.
പറ്റുന്നുണ്ടോ?
ഒന്നും വലിയമാറ്റമില്ല. പക്ഷെ മുമ്പത്തെപോലെ മണിക്കൂറുകൾപോയി പോകുന്നില്ല.
അത് നല്ലതാണ് എനിക്കും കണ്ട്രോൾ ചെയ്യണം.
നീ പറഞ്ഞിട്ട് നാളെത്തന്നെ മറക്കും.
ആഹ് ശെരിയാണ്.
വീട്ടിലെന്താ സീൻ?
ഒന്നുഇല്ല എല്ലാവരും അവരുടെ കാര്യത്തിൽ ബിസി
ന്നീ ഒറ്റയ്ക്കാണോ?
അതെ അതുകൊണ്ടാണ് വിളിച്ചത്.
അപ്പോനന്നായി ടൈം പാസ് ആക്കാം.
അത് നീല്ലെങ്കിൽ ബോറടിച്ച് മരിക്കും.
ഇത്രയും ഡ്രമാറ്റൈസ് ചെയ്യണ്ട. ഞാൻ ഇല്ലെങ്കിൽ നീ സർവേവ് ചെയ്യും.
അത് വേറെയ പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വേറൊരു ഫീലാണ്.
ഉം അതൊക്കെ ശെരി.
നീ എന്തെങ്കിലും ഇൻഡ്രേസ്റ്റിംങ്ങായി പറഞ്ഞോളൂ.
എന്ത് പറയണം? ഇന്നെത്തെ ദിവസംതന്നെ ബോറിംങ്ങ് ആയിരുന്നു.
അപ്പൊ റാന്റെം ടോപ്പിക്സ്എടുക്കാ.
ശെരി ചൈൽഡ്ഫുൾ ഓർമ്മകൾ
അത് നല്ലെ ഐഡിയാണ് നീ തുടങ്ങിക്കോളൂ.
സ്കൂൾക്കാലം ഓർക്കുമ്പോ ടെൻഷനിഇല്ലാത്ത ജീവിതം
അത് തെന്നെ ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ട്രെസ്
അപ്പോ ഫ്രണ്ട്സൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു.
അത് ഇപ്പോ എല്ലാം കോൾ, മെസ്സേജ്
നേരിൽ കാണുന്നത് റേയ്റായി.
അതുകൊണ്ടാണ് ഇങ്ങനെ കോൾസ് ഇമ്പോർട്ടന്റ്.
നിനക്ക് ഓർമ്മയുണ്ടോ വൈകുന്നേരം പുറത്ത്കളിച്ചിരുന്നത്?
അതെ ഇപ്പോളാരും കളിക്കാറില്ല.
എല്ലാവെരും ഫോൺ
അത് തന്നെയാണ് ബിഗ്ഗെസ്റ്റ് ചേയ്ഞ്ച്.
എനിക്ക് ചിലപ്പോൾ തോന്നും. നമ്മൾ റോങ് ജെനെറേഷൻ ആണോ എന്ന്.
അതത്രീം ഡീപ്പായി ചിന്തിക്കേണ്ട. അഡ്ജസ്റ്റ്യ്യ ണം.
ശെരി നീ പ്രാക്ടിക്കൽആണല്ലോ
അങ്ങനെതെന്നെ പവർ തിങ് കുറക്കണം.
നിനക്ക് എളുപ്പമാണ് പറയാൻ
പ്രാക്ടീസ് വേണം
ശരി ഗുരുവേ
ഹാ ഹാ എനിക്ക് ടീച്ചിങ് ജോബ് എടുകോടുക്കണം
നിക്ക് പേഷ്യൻസ് ഇല്ലേഒരു ദിവസം പോലും മാനേജ് ചെയ്യാൻ പറ്റിയില്ലേ
അതും ശരിയാണ്
നീ ഒന്ന് സീരിയസായി ചിന്തിച്ചിട്ടുണ്ടോ ഫ്യൂച്ചർ
എന്നും പക്ഷേ ക്ലാരിറ്റി ഇല്ല
എല്ലാർക്കും അതേ സിറ്റുവേഷൻ
അതുകൊണ്ടാണ് തം ടൈംസ് ഏ ൻ സേഫ്‌റ്റി
സ്ലോ ആയി ട്ടേക്ക് ചെയ്യാം എല്ലാ സെറ്റിലാവും
നീ പറഞ്ഞാൽ വിശ്വാസം വരും
കാരണം ഞാൻ പാമാമാണ്
അത് നിന്റെ നാച്ചുറൽ ഗിഫ്റ്റ്
അത് പ്രാക്ടീസ് ആണ് ഗിഫ്റ്റ്ല്ല
ദേവീ ഞാനും കൂടി ട്രൈ ചെയ്യും
ചെയ്യ് ലൈഫ് ഈസി ആവും
ഉം ഇപ്പോൾ സമയം എത്രയി
ഇപ്പോൾ ഏകദേശം ഒമ്പത് മിനിറ്റായി സംസാരിക്കുന്നത്
സമയം പോവൂന്നത് അറിയുന്നില്ല
അതാണ് നല്ല കോൺവർസേഷൻ
കണ്ടിന്യൂ ചെയ്യ
ശരി മ്യൂസിക് കേക്ക്ന്നുണ്ടോ ഇപ്പോൾ
അതെ ചില സോങ്സ് റീപ്പിറ്റ്
എനിക്ക് നൈറ്റ് ടൈമിൽ സ്ലോ സോങ്സ് കേൾക്കാനാണ് ഇഷ്ടം
സെയിം ഹിയർ കാമാകാൻ സഹായിക്കും
സ്ട്രെസ്സ് കുറയും
എക്സാക്ട്ലി
നിനക്കന്താണ് ബിഗ്ഗസ്റ്റ് സ്ട്രെസ്സ് ഇപ്പോൾ
ഫ്യൂച്ചർ എങ്കിൽ നമ്മൾക്കിത് നിർത്താം
ആഹ് ഉറക്കാവരും
ഒക്കെ ബൈ
ശെരി